ഹലോ
ആ കേൾക്കുന്നില്ല
ആ ഉണ്ട്ണ്ട് കേക്കുന്നുണ്ട്
ഉം ഫുഡ് കഴിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ചു
ആ ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കിടക്കാനൊക്കെ തുടങ്ങി അപ്പൊന്ന് ഉം അവിടെ ആ ഇല്ല ഇപ്പം മഴയൊന്നും ഇല്ല ഇന്ന് നല്ല കാലാവസ്ഥയാണ് രാവിലെ മഴ ഇണ്ടായിരുന്നു പിന്നെ മഴയൊന്നുമില്ല
ആഹ ഇവിടെ ദേ ഇപ്പഴും മഴ പെയ പെയ്തോണ്ടിരിക്കുവാ
അതല്ലേ ആഹ ആഹ ആ ഇവിടെന്നും മഴല്ല ഉമ്
ഇന്നലെ രാത്രി ആഹ സ്പെഷ്യൽ ആയിട്ടൊ ഒന്നുല്ല ആഹ മീനും ആഹ അല്ല അല്ല ഇവിടെ അങ്ങനെ ചപ്പാത്തി ആ രാവിലെ മാത്രമേ കാപ്പിക്കുള്ളത് ഉണ്ടാാക്കത്തുള്ളൂ ചപ്പാത്തിയാ ദോശ - അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉമ് ഉച്ചക്കും വൈകിട്ടും ചോർ ആ ഉച്ചക്കും വൈകിട്ടും ചോർ
ചോർ അല്ല ആഹ ആ് ഞങ്ങള് ചപ്പാത്തി ഞാന് ഡയറ്റ് ചെയ്യുന്നുണ്ട്
ആഹാ ഡയറ്റ് ഒക്കെ നല്ലപോലെ നോക്കോ
ഡെലിവറി ഞൻ ഡെലിവറി കഴിഞ്ഞ ശേഷം നായിട്ട് വെയ്റ്റ് റ്റ് കൂടീട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ പിന്നെ ആഹ് ഡയറ്റ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ട് റ്റൊ ക്കെ നന്നായി കുറഞ്ഞു പതിനഞ്ച് കിലോ കൊറഞ്ഞു അപ്പൊ പിന്ന ഇപ്പം പാകാണ് പതിനഞ്ച് കിലോ ഞാൻ കൊറഞ്ഞു ആ കൊറഞ്ഞു അപ്പ പിന്നെ ഇപ്പൊ മെയിന്റെയിൻ ചെയ്ത് പോവാണ്
എനിക്കാണെങ്കില് വണ്ണം അധികം ഇല്ല ന്ന് വയറ്
ആഹ് വയർ വയറാണ് നമ്മൾക്ക് ആദ്യം ചാട ഹ് ഹ് തടി വെച്ചാ ഫസ്റ്റ് ങ്ങൾക്ക് വര വയറാണ്
ഒ കൊറയ്ക്കാനൊക്കുണ്ട്
വയറ് കുറയാനായിട്ടുള്ള എക്സസൈസ് ഉണ്ടല്ലോ വയറ് കുറയാൻ മാത്രല്ല അതൊക്കെ ചെയ്താ മതി എക്സസൈസ് ഞാന് ചേച്ചിന്റെ ക്ലാസ്സിൽ ജോയിൻ ആയി ലേർന്നോ ഒരു രണ്ടു മാസം രണ്ടു മാസം ജോയിൻ ആയടെ അപ്പൊ അതില് ഏ നമ്മുക്ക് ലൈവാ യിട്ട് തന്നേണ് എക്‌സൈയ്‌സ് ക്ലാസ് ഒക്കെ ഉണ്ടാവ ആ അങ്ങനെ രണ്ടു മാസംചെയ്തപ്പോ തന്നെ പിന്നെ അവര് തരും ഒരു മെനു തരും നമുക്ക് ഫുഡ്ഡിന്റെ മെയിനു തരും അതനുസരിച്ച് നമ്മള് പോവു നന്നായിട്ട് ന്ന ശരീരത്തിനും നല്ല സുഖേയിരുന്നു നല്ല സുഖേമാണ് ശരീരം നല്ല നമ്മള് തടിയുങ് കൊറഞ്ഞപ്പഴേ
ആഹ് ആ ഇത് നമുക്ക് മ്മക്ക് വൈറ്റ് കൂടുമ്പോ കാലിന് നല്ല വേദനയായിരിക്കും
ആ കാലിന് വേദന നമ്മള് ഈ പിന്നെ കൊറ് ച് കഴ ഒറ്റം കേറുമ്പോഴൊക്ക നന്നായിട്ട് കേറും
ആഹ ആഹ അത് ശരിയ
ആഹ ഇതൊക്കെ അതിനൊക്കല്ല മാറ്റം ഉണ്ടായിന്നു അപ്ഗതപ്പ്
ഉം എനിക്ക് എനിക്കിപ്പ നല്ല വെയിറ്റായി ഇപ്പൊ ഇപ്പൊ കൊറച്ച് എടേ കൊണ്ട് നല്ല പോലെ വെയിറ്റ് കേറി അങ്ങ് കൊണ്ടു
ആ പിന്നെ വി നല്ല വെ ഐറ്റുണ്ടോ
ഐറ്റ അത്യാവശ്യം ഐറ്റുണ്ട്
ആഹ് നല്ല ഹൈറ്റ് ഉള്ള ആളാവുമ്പോ ബോറായി തോന്നൂല
നല്ല ഹൈറ്റ് ഇല്ല അത്യാവശ്യ ഹൈറ്റ് എത്ര ആണെന്ന് ഞാൻ നോക്കിട്ടില്ല അഞ്ച് പോയിന്റ് എങ്ങാണ്ടാ
ആഹ് ഞാനും അതന്നെ അത്യാവശ്യം നല്ല ഹൈറ്റുല്ല ഒരു അത്യാവശ്യള്ള ഹൈറ്റന്നെ ഞാനും
എല്ലാരും ചോദിക്കുന്ന പിന്നെയും പ്രഗ്നന്റ് ആണോ പ്രെഗ്നന്റാണോ കാരണം വയർ
ആ വയറ് ഉള്ള കരണല്ലേ ആ ആ അതന്നെയാണ് എനിക്കിപ്പം പ്രശനം ഞാന് തടിയും ഉണ്ട് അതിനനുസരിച്ച് വയറും ഉണ്ടായിരുന്നു അത് പിന്നെ അവര് പിന്നെ നമ്മ നന്നായി ഡയറ്റ് ചെയ്ത് നമ്മള് മെടിയുമ്പോ നമ്മളുടെ ഫേസിനാണ് മുഖം മറ്റ ഏഹ തടി കുറയാണ്
ആ
മുഖം നന്നായിട്ട് വാർന്ന പോലകും പ്പൊ ഒരു ബോറ ആവ പിന്നെ ഞാൻ ഇപ്പൊ ഇങ്ങനെ മെയി- ചെയ്തു പോകു
ആ പക്ഷെ എനിക്ക് തോന്നുന്നു അല്ലേ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം പിന്നൊണെങ്കിൽ ഇപ്പം ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഡയറ്റ് എടുത്തു- എക്സൈ് സക്ക ചെയ്തു പക്ഷെ കുറച്ച എന്താ കഴിഞ്ഞിട്ട് നമ്മള ആ വണ്ണം കുറച്ച് ന്ന് പറഞ്ഞു അത് നിർത്തി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ആ കുറച്ചേൻന്റെ ഡബിൾ ഇരട്ടി വരുംന്ന്
ആ അത് നമ്മള് മെയിന്റ്റെയിൻ ചെയ്ത് പോണം അല്ലെങ്കിൽ
ആഹ
ആ അത് തടിികൂടും ആ് അ വരും നമ്മള് പിന്നെ ഏ അ അതേപോലെ തന്നെ എക്സൈസ് ചെറിയ രീതിയിലൊെ ീത് ചെയ്യ ന അതില ഇപ്പൊ എനിക്ക് ലൈവ് ക്ലാസ്സിില് രണ്ടു നേരമായിരുന്നു അ സീസ് ഉണ്ടായിരുന്നത് രണ്ടു നേരം ഓരോ മണിക്കർ പ വരും പക്ഷ രണ്ട് നേ നേരോ ചെയ്യണം അപ്പൊ അതൊക്കെ നമ്മള് രണ്ടു നേരം നമ്മള് ഉ ശ എക്സസൈസ് ചെയ്യല്ലേ പിന്നെ ഈ ഫുഡിറതും ഫുഡിറത അവര് ഒരു മെനു തരണം അതിനനുസരിച്ച് നമുക്ക് ഇത് ചോറ് അരിയാറ് നമുക്ക് പറ്റ റവാണ് പിന്നെ അ മധര പാടില്ല മരെ ഒ അ തന്നെ നന്നായിട്ട്
മധുരമാണ് ഒഴിവാക്കാൻ വയ്യാത്തത് ചായയൊക്കെ മധുരം ഇടാതെ എങ്ങനെ കൂട
അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഫസ്റ്റ്ൊക്കെ പിന്നെ ഞങ്ങൾക്ക് മധുര ഇഷ്ടല്ലേ അതാവും ആ ഫസ് മ കുറച്ചൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ പിന്നെ സാധാരണ അങ്ങനെ ചായ കുടിക്കാറില്ലേ ങ്കിലൊക്കെ ഒരു നേരംൊക്കെ ഞാൻടു രാവിലെ എനിക്ക്ൂ കുണം ചായറപ്പ എന്താണ് അപ്പൊ ഒരു കപ്പ് ചായ ൻ കുടിക്ക അത് നല്ല കുടിക്കയും ചെയ്യൂട്ടോ അപ്പൊ ബിസ്ക്കറ്റും ചായൊക്കെ ആണെങ്കിൽ ചക്കെണ്ടെങ്ക നല്ല ഞാ കഴി രാവിലെ ബിസ്ക്കറ്റും ചായ ഉണ്ടെങ്കില് പിന്നെ കടിയും എല്ലാം ഇല്ല ഇഷ്ടല്ല ച പിന്നെ നമ്മള് ഇപ്പണ്ട അങ്ങനെന്നും ഇഷ്ട വലിയ ഇഷ്ടല്ല ഇങ്ങനെ എല്ലാം കഴിക്കലുണ്ട് പിന്നെ അതൊക്ക കൊറച്ചപ്പ തന്നെ നല്ല മാറ്റം വന്ന്
ഞാനും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കും കാരണം എഴുന്നേറ്റ് വരുമ്പോ ഒരു വിശപ്പുണ്ട് ഈ
ആ ബിസ്കറ്റ് നിന്നാ പിന്നെ വിഷ്കൂലല്ലോ ആ ബിസ്കറ്റ് കഴിച്ചാ നമക്ക് വിഷകൂലാ
ആ രാവിലെ എഴുന്നേ കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്ഴ എങ്ങന പോലും പത്രം പതിനൊ മണിയക്കെും അപ്പൊ പിന്നെ എഴുന്നേറ്റ് വരുമ്പോ അങ്ങനങ്ങ് ശീലിച്ചു പോയി
ആഹ് അതന്നെയാണ് ആഹ് അതന്നെയാണ് എനിക്കും ആ രാ ല പിന്നെ ഈ ചായയും ബിസ്ക്കറ്റും നന്നായിട്ട് കഴിക്കോ അത് കഴിച്ചാ പിന്നെ വിശ്പ്പില്ല പക്ഷെ അതന്നെ നമ്മൾ ചെയ്യുന്ന ഭയങ്കര കേ അതാണ് അങ്ങനെ ബിസ്ക്കറ്റും ചായയും കഴി പിന്നെ പിന്ന അതൊക്കെ വെർ തന്നെ കൊറേ പ്പ അങ്ങനെ വലിയ ഇഷ്ടമല്ല ഒരു നേര എല്ലാവാരും ഉണ്ടാവുമ്പോ വീട്ടിലെല്ലാരും ഉണ്ടാവുമ്പോ ചായ കുടിക്കുന്നു അങ്ങനെ ഒരു ഗ്ലാസ് കുടിക്കും അല്ലാതെ ഞാനായിട്ട് ഇട്ട് അങ്ങനെ ചായ ഇണ്ടാക്കി കുടിക്കാറില്ല മധുരം തീ ലൈറ്റ് മധുരം ആ അതല്ലേ ചില ആളുകൾക്ക് തലവേ തലവേദന ആവും ചായ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് പിന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നൂല്ല. ആ അതെയതെ ആ അങ്ങനെയുണ്ട് തലവേ ചായകുടിച്ചിട്ടില്ലെങ്കിൽ ആ ടൈമ് വരുമ്പോ ആ ഞാൻ പിന്നെ അങ്ങനെ ആഹ് ഉച്ചക്ക് മാത്രണ് കഴി അല്ലെങ്കിൽ പിന്നെ ഓട്സ് ചപ്പാത്തി അങ്ങനെ വല്ലതും കഴിക്കും ലൈറ്റ് ആയിട്ട്
അല്ല അപ്പൊ ഞാൻ ചോയിക്കട്ടെ അപ്പൊ ഈ ഇറച്ചീ മീനോ മൊട്ടയൊക്കെ
ഒക്കെ ഇറച്ചി മീന് മുട്ടൊക്കെ കഴിക്ക കോഴിമുട്ടൊക്കെ നമ്മളോട് രണ്ട് മൂന്നെണ്ണൊക്ക ഒരു ദിവസം കഴിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അയിന്റെ വെള്ളയാണ് കഴി ക്കാൻ പറയുന്നത് മഞ്ഞ ഒഴിവാക്കിട്ട് ആ വെള്ള മൂന്ന് കോഴിമു ഒരു ദിവസം കഴിക്കാൻ പറയുന്നുണ്ട് പിന്നെ അതേപോലെ ഇറച്ചി മീൻ അതൊക്കെ നമ്മള് ഫുഡില് ചെ ഉ പ്പെടുത്തണം അതൊക്കെ എണ്ണ ഉപയോഗിക്കാതെ വേവിച്ചിട്ട് അങ്ങനെ കഴിക്കും ക്കെയാണ് ആ മീൻകറി ഇറച്ചി നമുക്ക് വേവിച്ചിട്ട് കഴിക്കാൻ കഴിയില്ല നല്ല ബുദ്ധി ണ്ടാ പിന്നെ പിന്നെ ന്താ ചിക്കൻ പറ്റും ചിക്കന് അതിൽ തന്നെ ഒരു ചെറിയ നെയ്യീന്റെ തിലുണ്ടാവും അപ്പൊ എന്തെയ്യ നന്നായിട്ട് കൊ ച്ചും മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച് ട്ട് അതിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോ അപ്പ ടേസ്റ്റ് ഉണ്ടാവും കൊഴപ്പല്ല ആ അപ്പൊ പച്ചക്കറി സലാടൊക്കെ ണ്ടാക്കിട്ട് അതിൽ കൂടെ ചേർത്തിട്ടൊക്കെ കഴിക്കുമ്പോം കൊഴപ്പല്ല
ഈ ചിയാസീഡ് നല്ലആണോ
സാധനാണ് അഹ് ഞമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്താൻ പറയുന്നുണ്ട് ഡയറ്റ്
ആ രാവിലെ തലേദിവസം സം
ആ ആ കുതിർത്തു വച്ച് ആ ആ വിശപ്പ് കുറയും പിന്നെ അതുപോലെ എ അതൊരു പതിനൊന്ന് ഈ രാവിലെ ഭക്ഷണം കഴിച്ചാ പിന്നെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെയാകുമ്പോ നമുക്ക് വെഷ് ശ്ക്കലൊടങ്ങും അപ്പോല് ഒരു ഷെയ്ക്ക് പോലെ കുടിക്കാൻ പറയുന്നുണ്ട്.
ആ ഹാ
അതുപോലെ റ റാഗി മൾ ട്ട് നമ്മളെയ് നഴ്സുകളൊക്കെ ഇട്ടിട്ട് മധുരം ഇല്ലാതൊരു ഷെയ്ക്ക് പോലെ ആക്കി കഴിക്ക് ക്യാനാ അതില് വേണമെങ്കില് ഇതും ഇടാൻ പറയും പിന്നെ എന്താണ് ചിയാസീട് ഒരു സ് പോണ്
ആ ആ ആ
ചിയാസിഡ് കൂടുതലായിട്ട് ഉപയോഗിക്കാനും പാടില്ലല്ലോ അര ടീസ്പൂണ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു സ്പൂൺ ഒന്നും ഉപയോഗിക്കണ്ട അര ടീസ്പൂൺ ഒക്കെ ഉപയോഗിച്
അല്ല ഞാനിതിനെ ഉപേക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഓരോരുത്തറ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത്
ആ ഞാനിതില് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
ആ
ആ
എടുക്കാൻ പറ്റുന്നവർക്ക് ബുദ്ധിമുട്ടില്ല
ഇല്ലല്ല പക്ഷെ കൊറച്ച് കഷ്ടപ്പാടുണ്ട് പിന്നെ അവിടെ ശീലമാകും ഉം. കുറച്ച് നല്ല കഷ്ടപ്പാടാ നമ്മള് എക്സൈസ്ഒക്കെ ചെയ്യുമ്പോഴേ നനായിട്ട് മേ മേലും കഴിക്കാ നല്ല വേദന ആായിരിക്കും ആ നന്നായിട്ട് ഇരിക്ക കഴിയില്ല ബാത്റൂമിലൊക്കെ ഇരിക്കാൻ നല്ല പ്ര സമായിരിക്കും ആ കാല് വേദ അ പിന്നെ അത് അപ്പം എക്സൈസ് ചെയ്യുമ്പോ അവര് മാം പറയും നല്ല വേദന ഉണ്ടാവും നമ്മൾ ആ വേദന കരുതീട്ട ഒരു ദിവസം ലീവാക്കരുത് ലീവ്ക്കിയാ പിന്നെ പിന്നെ വീണ്ടും പഴയ പോല വേദന ഉണ്ട് ണ്ടാവും പക്ഷേകണ്ടിന്യൂ ആയിട്ട് പോയാല് ആ വേദന കുറയും അങ്ങനെ ഒരാഴ്ച നമ്മള് നിർത്താതെ അങ്ങനതില് ജോയിൻ ആയാല് വേദന പിന്നെ വേദന ഇല്ല പിന്നെ രണ്ടു ദിവസം ലീവ് ആക്കിട്ട് പിന്നെ ജോയിൻ ആവു ഇപ്പം വീണ്ടും വേദന തുടങ്ങുന്നിണ്ട്.
ഉം ഞാനീ മൊബൈലിനകത്തൊക്കെ ഒള്ളത് കാണുന്നുണ്ട് എടയ്ക്കൊക്കെ ചെയ്യും, ആ ഒ ഒരാഴ്ച്ച ചെ മടിയാവും. പിന്നെ അന്നത്തേനും ആ ചെയ്തേന്റെ കൂടെ കൂടുതല് വരും.
ക്കും പ്ഷേ ഒക്കെ സേവാക്കുന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയൂല മടിയാവും ചെയ്യാന്
ആ ആ എനിക്കും അത് തന്നെ.
എന്നാ ശെരി ട്ടോ.
ആഹ്